കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്ന്നുണ്ട്
എന്താ പണി ഭക്ഷണക്കെ വെച്ചോ ചായ കുടിച്ചോ?
ഓഹ് കുടിച്ചോണ്ടിരിക്കുന്നു
ഓഹ് എന്ത് ഇത്ര നേരം വൈകി എന്ത്‌ പറ്റി?
ഒന്നുല്ല ഞാൻ ഒറ്റക്കയോണ്ട് ഇങ്ങനെ പണിങ്ങനെ ആക്കമ്പോലെ തീർത്ത്ങ്ങനെ കഴിച്ചാലെ
അത് ശെരി ഇന്ന് എന്തെ ഇണ്ടാക്കി ചായക്ക് എന്താ കടി ഇണ്ടാക്കി രാവിലെ?
ഇന്ന് നൂൽപുട്ടും ചെറുപയറും
നൂൽപുട്ടും തേങ്ങാ പാലോ?
ചെറുപയർ, ചെറുപയർ
ചെറുപയറ് നൂൽപുട്ടും, ചെറുപയറും ഇഷ്ടാണൊ കഴിക്കാന് ഞങ്ങളൊക്കെ നൂൽപുട്ടിന്റെ കൂടെ ഓഹ് അത് ശെരി ഓഹ് ഞങ്ങ ഞങ്ങള് നൂൽപുട്ടിന്റെ കൂടെ അതേമാരി ആഹ് തേങ്ങാപ്പാല് ഇണ്ടാക്കും അത് നല്ല രസ
ഷുഗറോണ്ട് വല്ലണ്ട് ഇഷ്ടല്ലാത്തോണ്ട്
ആഹ് തിന്നാൻ പാടില്ലേക്കാരല്ലേ ആഹ് അത് ശെരി ഷുഗറുള്ളോണ്ട് ഓഹ് അങ്ങനെ അത് ശെരി ആഹ് മധുരം കഴിക്കണ്ട വിചാരിച്ചിട്ടാണോ?
ആഹ് മധുരം വല്ലാത്ത ഷ്ട്ടല്ല തിന്നും പക്ഷേ അയ്നായിട്ട് കൂല എന്നെങ്കിലൊക്കെ അങ്ങനെ തിന്നും ന്നല്ലാതെ
ഓഹ് ചായന്നും കുടിക്കാറില്ലേ അപ്പം ചായന്നും കുടി
ചായ കുടിക്കും മദ് രടാത്ത ചായ കുടുക്കും
ഓഹ് അത് ശെരി അങ്ങനെ പണിക്കെ കഴിഞ്ഞോ?
പണി കഴിഞ്ഞോ
ഓഹ് നിങ്ങളെങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോ തളച്ച വെള്ളത്തില് പൊടിയിട്ടിട്ടാണോ നമ്മള് പത്തിരിക്ക് അങ്ങനെ ആക്ക്ണ പോലെയാണോ നൂൽപുട്ട് ഉണ്ടാക്കല് അതോ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കലാണോ? പൊടിയിലേക്ക് വെള്ളം ഒഴിക്കലാവും ല്ലേ ഓഹ് അങ്ങനെ ആകുമ്പളാണല്ല അത് വ്യ ആ അതിൽ നിന്ന് നൂൽപുട്ടിന്റെ അച്ഛിൽ നിന്നല്ലേ പിഴിയാൻ കിട്ടാ അങ്ങനെ ആകുമ്പോ ആഹ് ഭയങ്കര പത്തിരീന്റെ പോലലേ പത്തിരീന്റെ പോലെ
ടേസ്റ്റ്ണ് പത്തിരി പോലെ വാട്ടിയാ ടേസ്റ്റ്ണ് പക്ഷേത്‌
ആഹ് ആഹ് ഇതൊരു ആഹ് ഒരു ചെറിയ തോതിൽ ഇപ്പ ഒരു പച്ച ടേസ്റ്റ് ഉള്ള മാതിരി തോന്നൂലേ ഇങ്ങനെ ണ്ടാക്കുമ്പോൾ പക്ഷെ മറ്റേതമ്മക്ക് ഒറ്റക്ക് കഴിയില്ലല്ലോല്ലേ തിരിക്കാന്
ഇങ്ങളെങ്ങനെ ഉണ്ടാക്കൽ
ഞാനിതേ മാരി തന്നെ പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ്ട് ഉണ്ടാക്കും നൂൽപുട്ട് അങ്ങനെ ആകുമ്പോ പിഴിയാൻ നല്ല സുഖണ്ടാവും അതിന്റെ അച്ചിലേ അച്ചില് നിന്ന് പിഴിയാനും നല്ല സുഖണ്ടാവും എളുപ്പാണല്ലോ പിന്നെ അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് തേങ്ങാ പാൽ ഉണ്ടാക്കും കുറുമക്കറി ഉണ്ടല്ലോ കോഴിക്കുറുമ അതൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കും നിങ്ങളോ എന്നും രാവിലെ പലഹാരങ്ങളിൽ നൂൽപുട്ട് വെള്ളപ്പം അങ്ങനത്തൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
ഞാൻ മാറി ഉണ്ടാക്കും
അത് ശരി
നാല് ദോശ
ഓഹ് അങ്ങനെ ശരി നിങ്ങൾക്ക് റേ കേൾക്കുന്ന ആഹ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പ്രയാസണ്ടല്ലോ പണിയിലാണോ നിങ്ങള് പാത്രം കഴുകാണോ പാത്രം കഴുകാണോ
പണിയിലല്ല ബ്ലൂടൂത്ത് ഓണക്കിയതാണ്
അത് ശരി അപ്പം പണിയെടുക്കുന്ന സൗണ്ട് ആഹ് കേൾക്കുന്നുണ്ട് പണിയെടുക്കുന്ന സൗണ്ട് ഇതിലേക്ക് നല്ലങ്ങണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട ചോയിച്ചേ പാത്രത്തിന്റെ സൗണ്ട് ഓഹ് ഇപ്പ റെഡി ആയി പിന്നെ എന്തൊക്കെ ക്കെണ്ട്‌ അലക്കലും തൊടക്കലൊക്കെ കഴിഞ്ഞോ
ഇല്ല ഒന്നും ട്ടില്ല
ഓഹ്
ഓട്ടട ഞാൻ ഉണ്ടാക്കാറില്ല ഓട്ടട ഉണ്ടാക്കിയാൽ അടി കരിയും എളുപ്പ പക്ഷെ നന്നാവൂല
ഏഹ് അങ്ങനെ പൊറ അടുപ്പിലാണോ അതോ ഗ്യാസ്മെലാണോ ഉണ്ടാക്കാറ്
ഗ്യാസാ അടുപ്പില്ല ഗ്യാസ്മല ഇണ്ടാക്ക
ആഹ് ഗ്യാസ് ഇങ്ങള് ഉണ്ടാക്കിയാലും നന്നാവോല്ലോ ഓട്ടട ഗാസ്മല് ഉണ്ടാക്കുമ്പോ അടുപ്പിൽ ഇണ്ടാക്കുന്ന പോലെ ഓട്ടട മാവിന് അത്ര ഇങ്ങട്ട് ഇത് പാടില്ല ടൈറ്റ് പാടില്ല കട്ടി കൂടാൻ പാടില്ല കൊറച്ച് ലൂസ് പോലെ ലൂസിലാവുമ്പള് ഗ്യാസ്മ്മലും നല്ല ഉണ്ടാക്കാൻ പറ്റും
ഇക്ക് ഉണ്ടാക്കാൻ കഴിയൂല
തേങ്ങേ ചോറുല്ലേ തേങ്ങയും ചോറും ആഹ് ചോറ് ഇടുമ്പോ നല്ല നല്ല പഞ്ഞി പോലെ കിട്ടൊല്ലോ ഓട്ടടാവുമ്പം ആഹ് നല്ലവോണം കി ട്ടും ആഹ് നമ്മള് ചു ആഹ് അങ്ങനെണ്ടാക്കുന്ന നല്ല പോണം കിട്ടും പിന്നെ വെള്ളപ്പൊക്കെണ്ടാക്കാറുണ്ടോ. വെള്ളപ്പം ഓശ അങ്ങനത്തൊക്കെ ദോശണ്ടാക്കാറുണ്ടൊ. ഓഹ് ഞാന് ന്ന് ദോശയ ഉണ്ടാ ക്കി അങ്ങനെ അരി അരച്ച ദോശയാണോ ഉണ്ടാക്കല് സാധാ പൊടി കലക്ക്യാണ്ട്ള്ള ദോശയാണോ ഉണ്ടാക്കാറ്.
അരി അരച്ചിട്ടാ ഇണ്ടാക്കല്.
അതന്നെല്ലേ ആഹ് ഞ എനിക്കും രസം തോന്നാറില്ല ഞാനു അങ്ങൻതന്നെ അരി. ഇതന്നെ അരച്ച ദോശന്നെണ്. അതാവുമ്പൊ നല്ല മീൻകറിയൊക്കെണ്ടെങ്കില് നല്ല രസാവൊല്ലൊ അതിലേക്ക്. ദോശയിലേക്ക് ആഹ് നല്ല രസാണ് പിന്നെന്താ പണിയൊക്കെ കഴിഞ്ഞാ അല കഴിഞ്ഞാ അല്ലല്ല ഞാൻ വെറുതെ വീട്ടിലിരിക്കയാ അല്ലല്ല ക
ആഹ് സംസാരം കേട്ടിട്ട് ഒരു കുട്ടിന്റെ സൗണ്ട് പോലെ.
ഓഹ് അത് ശരി അല്ല.
ഞാൻ പെട്ടന്ന് പഠിക്കണ കുട്ട്യാണോ വിചാരിച്ച്.
ഓഹ് അത് ശരി അല്ലല്ല പിന്നെന്തെ ക്കേണ്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ ഓഹ് അത് കഴിഞ്ഞ. പിന്നെന്തൊക്കെണ് ചെടികളൊക്കെണ്ടോ വീട്ടില് ഓഹ് ഉണ്ട് ഒരാളുണ്ട്. ചെടികളൊക്കെണ്ടൊ വീട്ടില്. മഴയായിട്ട് കാട് കെട്ടി കിടക്കാവുലേ.
മഴയായിട്ട് കാട് കെ
കാട് മഴണ്ടവിടെ. ചെടിഷ്ടല്ലേ അന്നാ പത്തുമണി ചെടിയൊക്കെണ്ടല്ലോ. പൂക്കള്ടുന്ന ചെടികളൊന്നും ഇഷ്ടല്ല.
ഇഷ്ടല്ല ഇഷ്ടല്ല.
ഓഹ് അതെതു പറ്റി ഓഹ് ജെല്ലാവർക്കും. മരങ്ങളാ ഇഷ്ട്ടം മര വല്ല്യ മരങ്ങളോ.
ഇന്ന മാമ്പഴൊ അതേപോലെ തന്നെ ചിക്കു അങ്ങനത്തൊരു ആഹ് അങ്ങനത്തോക്കെഇഷ്ടള്ളു അല്ലാതെ ഇനിക്ക് ആഹ് അതൊന്നുല്ല അങ്ങനെയൊക്കെ ഇഷ്ടള്ളു.
ആഹ് അങ്ങനെ ഇണ്ടാക്കാൻ ഇഷ്ടന്ന്ലേ. ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങളൊക്കെണ്ടോ. ഓഹ് അത് ശരി ഇങ്ങനെ ഓഹ് അത് ശരി. ഓഹ് ഞാനും അങ്ങൻതന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ അത് നമുക്ക് ഉപകാരള്ളതല്ലേ. ഉണ്ടാക്കാറ്.
പച്ചക്കറികള് അത് ശര്യാ അതൊക്കെ ഉപകാര പക്ഷേ ഇണ്ടാക്ക ഞാൻ കുഴിച്ചിട്ടൊന്നും ഉണ്ടാവുല.
ഓഹ് അങ്ങനെ.
അതുകൊണ്ട് നല്ല അതും ഏഹ് ഒക്കണ്ടാക്കുലേ അറിയില്ല. പിന്നെന്തൊക്കെ. കഴിഞ്ഞിട്ടില്ല കഴിഞോണ്ടിരിക്കാണ് ഇങ്ങൻതന്നെണ് ചോറ് കഴി കുകറ് വെച്ച്ണ് റൈസ് കുക്കറില് വെച്ച്ണ്.
ഓഹ് ഞാനും അങ്ങനെ തന്നെ തെർമൽ കുക്കറ്ല് ഇറക്കി വെക്കാറാ ആഹ് അങ്ങനെ. പിന്നെ എന്ത കറി വെക്കാന് മീനൊക്കെ കിട്ടിയോ മീനോ പ ച്ചക്കറിയോ കോയിയോ എന്താന്ന് കറി വെക്കാന് ആ അത് ശരി. ഓഹ് മീൻ പൊരിച്ച് ഉച്ചയിലേക്കോ രാവിലെ ഉണ്ടാക്കിയതിന്റെ ബാക്കിയാവൂലേ ആഹ് അത് ശെരി അത് കയ് ക്കലാവൂലെ ആഹ് അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഇണ്ടാക്കോ ഓഹ് അത് ശെരി വൈകുന്നേരൊ ക്കെണ്ടാക്കോ വൈകുന്നേരത്തിന് വൈകുന്നേരം ഇങ്ങനെ ചോറന്നാണൊ ഇല്ലെങ്കില് ചോറ്ണ്ടാക്കോ ഇല്ലെങ്കില് ണ്ടാക്കോ അതോ വേറെ എന്തെങ്കിലും ആയിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ശെരി ഉള്ളത് ആഹ് അങ്ങനണ്ട് പോവൂല്ലേ ആഹ് ഓഹ് അത് ശെരി അപ്പൊ പിന്നെ ഭക്ഷണം- കൊറച്ച് മതിയല്ലൊ ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലൊ കൊറച്ചുണ്ടാക്കിയ മതില്ലൊ അത ന്നെ ബാക്കി ക്കി ഒണ്ടാവോലല്ലെ അതിന്റെ തട്ടാനുണ്ടാവൂല്ലേ
തട്ടാന് അത് രാവിലെ അമ്മ- ക്ക് അയ്അയ് ന നുസരിച്ചുണ്ടാക്കും വല്ലാതൊന്നും ഉണ്ടാവൂല ഉം നമ്മക്ക് എന്താച്ച നമ്മക്ക റിയാലോ ഏകദേശം
അങ്ങനെ ഓഹ് അങ്ങനെ ണ്ടാക്കറിയാല്ലെ ഓഹ് അത് ശെരി യാത്രക്കെ പോകാറുണ്ടോ എങ്ങോട്ടെങ്കിലൊക്കെ പോകാറുണ്ടോ ഒരുമി
യാത്ര പോകാറൊക്കെ ഉണ്ട് പക്ഷെ യാത്രനോട് വല്യ ഇഷ്ടല്ല. എപ്പളെങ്കിലൊക്കേ പോകാൻ ഇഷ്ട്ടൊള്ളു.
ഓഹ് അത് ശെരി ബീച്ചിലേക്കൊന്നും പോവൂല? ബീച്ച് ഒന്നും ഇഷ്ടല്ല ഏഹ്
എപ്പഴെങ്കിലും.
ഓഹ് അത് ശെരി അങ്ങന പിന്നെന്താ അപ്പൊ പ്രധാന പരിപാടി എന്താ വായിക്കുക അങ്ങനെ എന്തെങ്കിലുക്കെ ഉണ്ടൊ പാട്ട് കേൾക്കാ വായിക്കാ
വായിക്കാൻ ഇഷ്ടാണ് വായിക്കാൻ ഇഷ്ടാണ്
ഓഹ് വായിക്കോ കഥകളൊക്കെ വായിക്കോ ഔ നോവലൊന്നും- കഥകളെ നോവലൊന്നും വായിക്കില്ലാ
അതൊന്നും ഇഷ്ടല്ല
ഒന്നും ഇഷ്ടല്ല
പഠിച്ചാഷ്ടാണ് പഠിക്കാനിഷ്ടാണ് പി എസ് സി അങ്ങന
ആഹ് ന്നിട്ട് പഠിക്കാറുണ്ടൊ പഠിക്കലുണ്ടൊ?
പഠിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ചുറ്റിയതില്ലെ തൊടങ്ങണം അടുത്ത എക്സാം ആവുമ്പോത്തിന്
ഓഹ് അത് ശെരി ഓഹ് ഇനി പരീക്ഷാകുമ്പത്തെ തൊടങ്ങാനാവൂല്ലേ പഠിക്കാനെങ്ങനെ നല്ല പഠിക്കാൻ കഴിയൊ? ഓഹ് കൊഴപ്പില്ല
ഇഷ്ടാണ് അതില് മുഴുക്യാൽ ഇഷ്ടാണ് മുഴുകാനാണ്-
പഠി പഠിക്കാനുള്ള ആഹ് ഒരിത് വരണം അല്ലേ അ-
ആഹ് പഠിക്കാൻ വന്നാ പിന്നെ എപ്പോഴും അയ്മല് ഇഷ്ടാണ് പക്ഷെ പഠിക്കണങ്കില് പെട്ടെന്നത് ടച്ച് വിട്ടത് കൊണ്ട് കൊറച്ചൊരു ടാസ്ക്കാണ്
ആഹ് അപ്പൊ അയിന്റെ തല ഒരു തൊടക്കം മുതലേ തൊടങ്ങെണ്ടി വരൂല്ലേ
തൊടങ്ങേണ്ടി വരും അശെനിന്ന് തൊടങ്ങണം കാരണം കൊറേ കഷ് - ടപ്പെട്ട് രണ്ടു വർഷം പഠിച്ചിട്ടും പിന്നെ നൃത്തിയോട് കൂടി അയച്ചിടന്ന് തൊടങ്ങണം
ഓഹ് ഇനി ഫസ്റ്റ് തൊട്ട് ഫസ്റ്റ് തൊട്ട് അതിന്റെ ട്രാക്കിൽ കേറണെങ്കിൽ കൊറച്ച് പ്രയാസം ഉണ്ടാവല്ലോ
പ്രയാസം നമുക്കറിയുന്ന കാര്യണ അതുകൊണ്ട് വല്ല്യ വിഷയന്നല്ല പി എസ് സി അല്ലേ
ഓ അങ്ങനെ
എന്തെങ്കിലൊരു ജോലി വേണം ഒരു ഗവൺമെന്റ് ജോലി വേണംന്നുള്ളൊരു ആഗ്രഹം
ആഗ ആഗ്രഹം ഉണ്ടെങ്കിലും പഠിച്ചാ നേടാലോ ആഗ്രഹം ഉണ്ടെങ്കിലേ
ആഹ് ആഗ്രഹണ്ടയ് കിട്ടു
ആ ആഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടല്ലോ പഠിച്ചാല് പിന്നെ ആഹ പിന്നെ എന്തൊക്കെ ഓ അത് ഓ അങ്ങനെയൊന്നും ഇല്ല അത് കിട്ടാനുള്ളവർക്ക് എപ്പോഴായാലും കിട്ടും കിട്ടാനുള്ളതെന്നന്ന് ശ്രമിച്ചിട്ട് കിട്ടാഞ്ഞ പിന്നെ കൊഴപ്പില്ല ശ്രമിച്ചാ മതി അപ്പൊ കിട്ടിക്കോളൂ ശ്രമല്ലേ വലുത്
തുണ്ടാവല്ലോ അങ്ങനെ വിചാരിക്കും ക്ക
ഓ അതന്നെ കിട്ടിയില്ലാരച്ചും എന്തെങ്കിലും വേറെക്കെ ഉണ്ടാവല്ലേ ജോലി നോക്കല്ലോ അത് തന്നെ നമ്മള്
എവിടെങ്കിലും
ഓ അക്കൗണ്ടിങ്ങ് അക്കൗണ്ടിങ്ങ് ഇഷ അത്ഷ്ടാണോ?
അക്കൗണ്ടി ഇഷ്ടണച്ച ഇഷ്ടാണ് പണിക്ക്‌ പോയി കഴിഞ്ഞാൽ നമ്മള്
ആ കൊറച്ച പ്രയാസം ഉണ്ടാവുന്നുള്ളൂ ല്ലെ കുറച്ചൊന്ന് മെനക്കെടേണ്ടി വരും അത്രല്ലേ ഉള്ളൂ ആഹ അത്ര ഉള്ളു ആഹ് അങ്ങനെ പിന്നെ എന്തെല്ലാണ്ട് വിശേഷങ്ങളൊക്കെ സുഖണോ? ഓ അലക്കലൊക്കെ കഴിഞ്ഞോ?
ഇല്ല അലക്ക ഇന്റെ ഡ്രസ്സ് മാത്രേ ഉണ്ടാവുള്ളൂ അത് ഞാ തിരുപുമ്പോ ചിലപ്പോ ഒന്നരാടം
ആ ഓരോ ദിവസം ഇടവിട്ടിട്ടാവൂല്ലേ?
ഉം ഉം ഒന്നാമതിഞട്ട ഡ്രസ് മാത്രമ ഉണ്ടാവള്ളൂ
ആഹ് അത് ശെരി ന്നാ യിക്കോട്ട എന്നാ ശരി
ന്നാ ശരി ഓക്കെ